ഹലോ കേൾക്ക് ണ്ടോ ഏ എന്താ ചെയ്യ്ണേ
എന്താ വ്ടെ ഫുഡയ്ക്കാൻ നിക്ക ഫുഡ്ന് പ്രത്യേകിച്ചൊന്നൊല്ലന്ന് സ്പെഷ്യലൊന്നുല്ല
ഏ ഏ അത് ശെരി ഞായറാഴ്ച്ചായിട്ടൊന്നും സ്പെഷ്യലൊന്നും ണ്ടാക്കില്ല
ഇന്നൊന്നും ണ്ടാക്കില്ല ഇന്നലൊക്കെ ണ്ടാക്കിന്ന് അപ്പൊന്ന് ഇണ്ടാക്ക
ആ അത് ശെരി പിന്നെന്ന് ഇല്ലേ ഇവടെ കഴിച്ചിട്ടൊന്നുല്ല കഴിക്കാനാവ്ണൊള്ളു
ആ
വെശപ്പൊന്നുല്ല
ആഹ ആ ആ
പനിയുണ്ട് പനിയും ജലദോഷം ഉണ്ടെ പിന്നെ എങ്ങനെ ആ കഴിക്കാനൊന്നും. അ അവിടൊക്കെ എങ്ങനെ പനി ഇണ്ടോ വൈറൽ പനിയാണല്ലോ ഇപ്പോ മൊത്തം ഇല്ല അവിടൊന്നും ഇല്ല ആ ആ ഇവിടെ ആകെ പരത്തലാണ് ആ ഈ ഏരിയ ഒക്ക തന്നെ ആശുപത്രിയിലൊക്കെ പോയ കാല് വെക്കാൻ സ്ഥലല്യ ആശുപത്രി പോയാലേ
ആഹ് ആഹ്.
ആ മക്കൾക്കും ഭർത്താവിനും ഒക്കെ ക്കെ ഇങ്ങനെ ഓ ആ ആ വരു വരിക്കിങ്ങനെ കുടിക്കുവ ഹലോ ആ മക്കളെ ഇതൊക്കെ മാറി ഇപ്പോ ല ലാസ്റ്റില് ആ അതന്നെ ഇട ങ്ങേറാണ് മോൽ ഒക്കെ മാറി സ്കൂള് പോവല് തുടങ്ങി ഉം പിന്നെ എന്തൊക്കെയാ അവിട ഒന്ന് മഴ പെയ്തോ
ഇന്ന് രാ ഉച്ചേന്റെ മുന്നുണ്ടായി ഉച്ചേ ന്റെ ശേഷം അങ്ങനെ മഴയില്ല.
ആഹ അതെല്ലോടത്തും അങ്ങനൊട്ടോ ഉച്ച വരെ എല്ലോടത്തും മഴ പെയ്തണ് നല്ലോണം പെയ്തണ്. ഉം പക്ഷെ വെയിലില്ലല്ലോ ഇന്ന് ആഹ അതന്നെ രാവിലെ തൊട്ടേ മൂടല ഇന്ന് വെയില് കണ്ടതന്യല്ല
നല്ല വെയിലായിരുന്നു.
ആഹ നല്ല വെയിലായിരുന്നു രണ്ട് മൂന്നു ദിവസം നല്ല പൊരിഞ്ഞ വെയിലായിരുന്നേ പിന്നെ വന്നിപ്പോ മഴ പെയ്ത കൊണ്ടെങ്കിലും സുഖണ്ട് മറ്റത് ഭയങ്കര ചൂടായിരുന്നു ആ ആ സുഖണ്ട് ആഹ ചൂടാണേ ഇരണ്ട് മൂന്ന് ദിവസം മുന്നൊക്കെ പറയാ ഉറങ്ങീട്ടില്ല അത്ര ചൂട് ഞങ്ങളെ ഈ ഞങ്ങള ഈ ഭാഗത്തിക്കൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഉം ചൂടാണ് അവിടെ പിന്നെ മഴയൊക്കെ പെയ്താ ഈ വെള്ളപ്പൊക്ക ത്തിന്റെ അങ്ങനത്തെ വല്ല പ്രശനൊക്കെ അങ്ങനത്തെ എന്തെലൊക്കെ ഉണ്ടോ ആഹ ആഹ നിങ്ങക്ക് സുഖാല്ലേ ഈ തിരുമ്പി കുളിക്കാനൊക്കെ സുഖല്ലേ പോവാനൊക്കെ
ആ ഞങ്ങ പോവലില്ല അങ്ങനെ പോണ്ട് പോവാറില്ല
ഏ എനിക്കൊക്കെ ഇഷ്ടാട്ടോ ഈ പുഴയേ പോവാ തോട്ട് പോവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ
മഴ വെള്ളം വരുമ്പോ കുട്ടികളൊക്കെ എവിട്യ കുട്ടികളെ നമ്മളെ കാണാതെ. പോയാലൊക്കെ പേട്യ
ആഹ അതെന്ന്യാണേ ഇതൊരു ടെൻഷനാല്ലേ കുട്ടികള അവിടെ പോയി മീൻ പിടിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കില്ലേ ഒരു പേടിയല്ലേ ആഹ അത് ശെരി പിന്നെ വീട്ടിൽ ആരൊക്കെ ഇണ്ട്
വീട്ടില്
ആഹ് ആഹ ശരി ഏ പഠിക്കാണോ മക്കള് ആഹ ആഹ് ആഹ ശരി ആ മക്കളൊക്കെ ഫുഡ് കഴിച്ചോ
ഇല്ല ഇല്ല എഴുത്തും വായനയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിക്കാ
ആഹ് ഇന്റെ മക്കള് ഇതാ ബുക്ക് തന്നെ തുറന്നട്ടില്ല
ആഹ ആഹ തലയാണല്ലോ ഓൽക്കൊക്കെ വ അ
ഇന്റെ വീട്ട്ക്ക് വന്നതാണേ ഉം അതോണ്ട് അയ്ന്റെ ബുക്കും ബേഗക്കെട്ത്ത്ട്ട്ണ്ട് യാളായി ഈ ബുക്കും ബാഗൊക്കെ ഇട്ത്ത്ണ് ഉം വെറുതെ കൊണ്ടോയി ഏറ്റി കൊട്ന്നു ഏ കൊറെ എയ്താനും പഠിക്കാനൊക്കെണ്ട്
ആ ആ രണ്ട് വീട്ട്ന്ന് പോവാ ഓൽക്ക് സ്കൂൾക്ക്
ഏ ആ അവ്ട്ന്നും പോവാ ന്റെ വീട്ട്ന്നും പോവാ പക്ഷെ ന്റെ വീട്ട്ന്ന് കൊർച്ചൂടെ ലോങ്ങാണ് ഉം ആ വണ്ടിണ്ട്
പോവലാണ് പിന്നെപ്പൊന്തെക്കെ ട ആ അതാണ് ഉള്ളന്നെണ് മൂന്ന് മൂന്ന് കുട്ട്യാളാണ് ഇല്ല ഇല്ല മദ്രസ്ന്നും ഞങ്ങള് പോണില്ല ഞങ്ങള് ഹിന്ദുക്ക ക്കളല്ലേ ആഹ് ആഹ് ആഹ് പിന്നെന്താ നാളെ ഒരാക്ക് പരീക്ഷയാണ് ബു ആത് പഠിക്കാൻ ഒന്നും തുന്നിഞ്ഞിട്ടില്ല ഒക്ക ഫോണിലും മ്പടെ കളിക്കാണ് ഉം ഫോണ് ടിവി തന്നെയല്ലേ ഓലെ ലോകം ബുക്ക് എടുക്കൂലല്ലോ. ആഹ ആ തന്നെ അതന്നെ അതന്നെയാ അങ്ങനെ തന്നെയാണ് ട്ടോ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഉറക്കം വന്നു ബുക്ക് ബുക്ക് എടുക്കന്നെ ഏഴരയാവും ബുക്ക് എടുക്കന്നെ ഏഴ യും പിന്നെ കൊറച്ച് എഴതലും വായിക്കലും കഴിയുമ്പോത്തേക്ക് കഴിഞ്ഞു ഓരോ എനർജി ഫുള്ളും കഴിഞ്ഞു. ആഹ അതിന്റെ ഇടയില് അരമണിക്കൂറിലേറെ ചോറുണ്ണാൻ സമയം അങ്ങനെ കണ്ടെത്തും ഉം അപ്പൊ ആ സമയം തീർന്നു പിന്നെ പഠിത്ത അയിൽ ഇല്ല പഠിക്കാ ആ അര മണിക്കൂറെ പിന്നെ കി - അതിറെള്ളൂ
ചിലപ്പോ പഠിക്കാനിടയിൽ ഓൽക്ക് ഭക്ഷണം വേണം പറ
ആ അതന്നെതന്നെ പഠിക്കാൻ പറയുമ്പോത്തേക്ക്- എക്ക് വിഷക്ക്ണോ പറയ്‌ അല്ലെങ്കി കക്കൂസ് പോവാണ്ടാവും എന്തെങ്കിലുക്കെ ഒന്ന് ആഹ അതന്നെ ഇപ്പൊ ഈ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ വേഗം ഉറങ്ങും
ആഹ ഉച്ചക്ക് ഉറങ്ങൂ
വൈകി ഉറങ്ങും ആ
ആതെ ഉം
സമയത്തെ
ആഹ ആഹ് ആഹ നേരത്തെറങ്ങും ആഹ് ആഹാ
അവിടെ കൃഷിയും കാര്യങ്ങള് അങ്ങനെ എന്തേലും ഉണ്ടോ അങ്ങനത്തൊക്കെ ചെയ്യണ്ടോ നിങ്ങൾ?
ഇല്ല അങ്ങനൊന്നും ഇല്ല ഞാൻ പച്ചമുളക് അങ്ങനത്തെക്കെ
ആഹ് ആഹ് ആഹ ആഹ് ആഹ് അത് ശരിക്ക ഇഷ്ട്ട ഈ ചോറിണ്ടപ്പൊക്കെ പച്ചമുളക് കഴിക്കണതേ തൈരും പച്ചമുളകും ആഹ് നല്ല ഇഷ്ടമാണ് ഇപ്പ ഞാനൊന്ന് ഞാൻ ചില സമയത്തേക്ക് മടിയാട്ടോ കറിയൊക്കെ ഉണ്ട ഭയങ്കര മടിയാവേ പിന്നെ കുട്ടിയാളൊക്കെ സ്കൂ ആ് സ്കൂള് പോയാലേ കുട്ടികളൊക്കെ ഭർത്താവ് ആണെങ്കി പണിക്കുമ്പോ രാത്രിയല്ലേ വരുള്ളൂ അപ്പ ഞാൻ ഇ ഇനി വൈകുന്നേരത്തൊക്കെ ഏട്ടം വരുമ്പം വല്ല മീനും കൊണ്ടുവരും. വൈുന്നേരത്ത്ണ്ടാക്കാച്ചിട്ട് ഞാ ഞാ മാത്രല്ലേള്ളൂ ആഹ് ഒര്തൈരും വ
ആഹ് ഞാനും അങ്ങനെന്നെ വൈകുന്നേരം ഇർ ണ്ടക പിന്നെ രാവിലത്തെ കടി വിട്ട് ഉച്ചക്ക് ഒരു സ്കൂള് പോയവനെ ഓല്ക് ഫുഡ് ണ്ടല്ലോ
ആഹ് ഞാന് രാവിലത്തെ ഇവര് ചെറിയ ആള ഞാൻ കൊ ണ്ടാക്കുവേ അപ്പൊ കൊണ്ടാക്കി വരുമ്പോത്തേക്കെനി നിക്ക് വിശന്നു അവ രാവിലത്തെ കടിയൊ ഒരു പത്ത് പതിനൊന്നണിയ ആകുമ്പോ പിന്നെ അത് കഴിച്ചാ പിന്നെക്ക് ഉച്ചിക്ക് വാണ്ടേരില്ല ആ വാണ്ടേരില്ല പത്ത് പതിനൊന്ന് മണിയാകുമ്പോ കഴിക്കല്ലേ ആഗ് ആ മട്യണെ പിന്നെന്തക്കെയാ ഇനിയിപ്പോ നാളെ രാവിലെ എന്താവും കടി ഹലോ
ലൊ
ആഹ് നാളെ രാവിലേക്ക് എന്താണ് ഇഞ്ഞി
നാളെ രാവിലക്ക് ദോശ
അങ്ങനെ എന്തലുംല്ലേ പത്തിരി മ് ഇണ്ടകാൻ കുറച്ച് ബുദ്ധിമുട്ട്
ആ ഇത് കൊറച്ച മതിയല്ല അപ്പൊ പിന്നെ കൊറെ ആൾണ്ടങ്കി നടക്കും ഇണ്ടാക്കാൻ പ്രയാസം അപ്പ
ഞാൻ അതൊന്നും ഒണ്ടാ ണ്ടാക്കിയപ്പോ തന്നെ അത് പൊട്ട് കീറിആതായി
ഏ പത്തിരിയോ
ഇമ്മ ആ പത്തിരി ഇണ്ടാക്കി നോക്കിട്ട ആദ്യമായിട്ട് ഇണ്ടാക്കി നോക്കിരുന്നു
ഏഹ് അത് വെള്ളം പോട്ടി ഒരേ അളവിൽ എടുക്കണം അങ്ങനൊക്കെണ്ട്
അല്ലെ വാട്ടണതൊരു കറക്റ്റ് ആവണല്ലല്ലേ
ആഹ് കറക്റ്റണം ഒരു ഗ്ലാസ് പൊടി നമ്മളെടുക്കണെങ്കിൽ ഒരു ഗ്ലാസ് ആ എടുക്കണ പാത്രത്തിനന്നെ കറക്റ്റ് ആക്ക വെള്ളം
ആഹ് വണ്ടത്
ആ വേണ്ടത് എന്നിട്ട് വെള്ളം തിച്ചിട്ട് ഉപ്പിട്ടിട്ട് അയില്ട്ട് എളക്കണം
ആ ആ ആ പിന്നെ അതിന്ന് പോണ ആവില്ലേ ആ അത് കൊറെ നേരം ആവില അങ്ങനെ
ആ അങ്ങനെ വെക്ക നമ്മള് അടച്ചെച്ചാണ്ട്
ആഹ് അങ്ങനല്ലെ ആഹ്
മറ്റേതിന് നല്ലോ ഇതാക്ക വേണം നല്ലോ കൊയക്കും വേണം
ആ കുഴയ്ക്കും വേണം അല്ലെങ്കി പിന്നെ ബലാവുലേ നല്ല തീയില് തീ വേണല്ലേ ഇണ്ടാക്കുമ്പോ ണ്ട അല്ലപ്പൊള്ളച്ചങ്ങട്ട് വരാന് ല്ലെ അല്ലെങ്കിപലാവൂലേ ആ ആ ആ അ ഞ്ഞി ഒന്ന്ണ്ടാക്കി നോക്കണം അപ്പൊ നിങ്ങളെ നിങ്ങള് പെരുന്ന നോമ്പക്കെ വരുമ്പോ എങ്ങന അപ്പുറത്തെ വീട്ടിൽന്നൊക്കെ കിട്ടുവേ ആആ അപ്പൊ അങ്ങന്തോ നിക്ക് ഇങ്ങനെ തോന്നുവ അതൊന്നെണ്ടാക്കി നോക്കണം അങ്ങനെണ്ടാക്കി നോക്കിയതാണ് കൊളായത് ആഹ്‌ ഇനി ഒന്ന് നോ ഈ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടനെ എപ്പളലൊക്കെ ഒന്ന് ഇങ്ങനെ കിട്ടുമ്പളേ ആ ഈ നോമ്പിനൊക്കെ അങ്ങെ കൊല്ലത്തില് ഒരു ദിവസ രണ്ട് ദിവസൊക്കെ കിട്ടുമ്പോ ഒരു രസാണ് ഏഹ്
ണ്ടാക്കല് കൊ
ഞാന് ഇത് വെള്ളപ്പ ഇണ്ടാക്കുമ്പോ ട്ട് പിന്നെ ദോശ ഇഡ്ലി പിന്നെ ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഇണ്ടാക്കും
ആഹ ആമറ്റേതി ഇതിനെന്താ പറയാടാ നൂൽപുട്ടിന് ഇടിയപ്പ എന്താ പറയാ നൂൽപുട്ടനെ ന്താ പറയ ഇടിയപ്പംന്നാ
നൂല് പുനന്നെ പറയാ നൂൽപ്പുട്ടെന്നെണ് അത് ഞാൻ ഇപ്പ ആദ്യ ഇ ഞാൻ ഉണ്ടാക്കിന്ന് ഇപ്പൊ ഒന്ന് കൊ കൊറഞ്ഞണ് കാരണം ഒരുസം അതല്ല അതല്ല ആ പ്രയാസല്ല ഒരു സം പൊടി വാങ്ങി നമ്മള്ഈ കുമ്മള വരോല്ലോ വെള്ളം അതൊഴിക്കുമ്പോ അങ്ങോട്ട്ണ്ട് അലിഞ്ഞങ്ങട്ട് പോയി ഒരു വെള്ള പോ ഇന്ന വെള്ളം റിട്ടില്ല പക്ഷെ അത്ങ്ങനെട്ട്അലഞ്ഞങ്ങട്ട് പോയി എന്താന്നറില്ല അത് അമ്മളെ വെള്ളം മാത്രം പൊർത്താട പീച്ചുമ്പ വെള്ളം മാത്രം വര്യആ മാവ് അവിടെ കട്ടിക്ക് അതിന്റെ ഉള്ളില് ഇ ഉറച്ച നിക്ക ല്ല അവിടെ വല്ല സിമന്റെ റച്ച മാതിരി ങ്ങനെ ഒറച്ച് നിക്ക ആയിന്റെ
പിന്നെണ്ടാവൂല്ല
അച്ച്കൂടെ ആ ഓട്ടക്കൂടെ പോരും ചെയ ആ അതെന്താ ചെലെപൊടിയ അങ്ങനെ ഇക്കി തോന്നണ ചെലെ ഇത് ഓ വറുത്ത പൊടിയാവുലോ ചെലത് അങ്ങനെ എന്തേലൊക്കെ മാറ്റാവും ആഹ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാശ്യം അങ്ങനെ വൻ ന്നപ്പപ്പിന്നെ ഞാന് വാണ്ട ഇത് നടക്കൂലത് ആഹ് അങ്ങനെയാ
റെഡി ആവാഞ്ഞ മൾ മടിയവും ആവാഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ മടിയായിരിക്കും
ആഹ് മടിയാണ് മടിയാണ് ന്നാലും വെള്ളപ്പൊക്കെയാണ് എറെണ്ടാക്കാ
ആഹ് ആഹ് ടൈമായിണ്ല്ലേ
ആഹ് ആഹ് ഇന്നാ ശരീട്ടോ ശരി ശരി ആഹ്